ആഹ എന്താണ് വിശേഷൊക്കെ ആഹ് സുഖാണ് ക്കൊ പ്പൊന്നില്ല ആഹ്.
ഫുഡായ് ക്കാനായ?
ആഹ് ഭക്ഷണം കഴിക്കാൻതാ നോക്കാണ് മോൻക്ക് കൊടുക്കണ്.
ആ ശരി അവര്ന്ന് പോയില്ലേ സ്കൂളില് പോയില്ലേ?
ആ ഇല്ല ചെറിയ ആള് മൂത്താള് പോയിക്കണ് ചെറിയ ആള്.
അയി ശരി എന്താ കാര്യല്ലാന്ന് വെച്ചെ?
കരി എന്താ മുരിങ്ങക്കായ.
ആഹാ അയ്‌ന്റെ സീസൺ കഴിഞ്ഞില്ലേ?
ആഹ് ഇല്ല ഇപ്പണ്ടല്ലോ ഇപ്പ ഇങ്ങനെ ഇണ്ട്. ആഹ് ഇവിടെ കടെ പോയപ്പങ്ങനെ കിട്ടി അപ്പൊ വീട്ടില് എല എലക്കെ ണ്ട് പക്ഷെ കായില്ല.
ആഹാ ഇവിടെ രണ്ടും
ആ പിന്നെ മീനൊന്നും കിട്ടീല്ല അപ്പൊ പിന്നെ കോഴി പൊരിച്ച് അങ്ങ.
അയ്‌ ശരി.
അവിടെന്ത?
ഇവിടെ മീനുണ്ട് ഇവിടെ മൊരിങ്ങയാണ്. മുരിങ്ങ കായല്ല മുരിങ്ങിയാണ്.
എല എല.
എലേം ചക്കക്കുരു കൂടേ.
ആഹ് ആ ക ഇന്നലെതെരുന്നുവടെ.
അത്ശരി
പിന്നെ എന്തേലും ജോലി ഉണ്ടോ? ഇപ്പൊ- ഇല്ലല്ലോ ആ അതെലേ കഴിയാറായോ പഠിപ്പ്?.
പഠിപ്പ് കഴിഞ്ഞപ്പോ വേറെ തൊടങ്ങിയത.. ഉം പ്ലാസ്‌റ്റു പ്പ കഴിഞ്ഞതേ ഉള്ളൂ.
ആ അതെല്ലേ ആഹ് ഇപ്പൊ എവിട കിട്ടീല്ലേ?
ഡിഗ്രിക്ക് കിട്ടി.
ആഹ് ആ പോയി തൊടങ്ങിയോ?
ആഹ് ഇന്ന്.
ആഹ് എങ്ങനുണ്ട് പുതിയ ഇതൊക്കെ? ഏഹ് കലാലയം
ഉം കൊഴപ്പില്ല അങ്ങനെങ്ങനെ അങ്ങനെ എല്ലാരോടങ്ങനെ കമ്പനിയായി വരുന്നതെയുള്ളൂ അയിന്റെതായിട്ടുള്ള ചെറി ചെറചെറിയ മടിയും കാര്യങ്ങളൊക്കെ. ക്കണ്ട പ്പൊന്നും പോയില്ലേ
ആഹ് മുതിർന്ന ക്ലാസ്സിലുള്ളവരൊക്കെ റാഗിങ് ഒക്കെണ്ടാവും.
ഏയ് ഈ നിലവില് തൊടങ്ങിയിട്ടില്ല ഇഞ്ഞ കൊറച്ച കഴിഞ്ഞാ തൊടങ്ങുംന്ന് അറിയത്തില്ല.
ഇപ്പ അങ്ങനെ വല്ലാതെ ഇല്ലാന്ന് തോന്നണ്ടല്ലേ.
അതൊക്കെ ഇപ്പോ വലിയ കേസും കാര്യങ്ങളൊക്കെയല്ലേ.
ആഹ് പണ്ടൊക്കെ എന്താണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ നമുക്ക് ഫസ്റ്റ്ത്തെ ആദ്യത്തെ ഈ ദിവസങ്ങളിലൊക്കെ പോവാൻ തന്നെ പേടിയാ.
അയ്യോ
കാരണം ഏഹ് നമ്മടെ അവിടെ പഠിച്ചു പോയവരുണ്ടാവൂലോ പൂർവ വി വിദ്യാർത്ഥികള് അവര് വരെ വരും നമ്മളെ പുതിയ ആ.. പുതിയാ വരുന്ന കുട്ടിയെ ഉള്ള പരിചയപ്പെടാനും പരിചയപ്പെടാനേന്ന് ഉദ്ദേശിക്കണേ ഇതാണ് പരിചയ പ്പെടാൻ വരാ എന്നാ പേര് മാത്രൊള്ളൂ അവര് വരെ വന്ന ട്ട് നമ്മളെ നമ്മള് കരയടക്കം ചെയ്യും അത്രയും ഇതായിട്ടുള്ള പാട്ടു പാടിപ്പിച്ചിട്ട് പിന്നെ നമ്മളെ ബസ് വന്നാ നമ്മളെ വിടുല്ല കുറച്ച് കഴിഞ്ഞിട്ട് പോവാ പറഞ്ഞിട്ട് അവിടെ പിടിച്ച് നിർ ത്തും അങ്ങനെയൊക്കായിട്ട് നമ്മുടെ കൂട്ടുകാരൊ ക്കെ പോവും ആഹ് നമ്മളുടെ കൂട്ടുകാരൊക്കെ പോകും അങ്ങള് പോയിക്കോ അവ അവള് വന്നോളൂന്ന് പറയും. നമ്മളവിടെ പിടിച്ചു നിർത്തും കൂട്ടുകാരൊക്കെ പോയിട്ട് നമ്മള് ഒറ്റക്കാവും. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ പഠിക്കണ ആഹ് ഒരു കാലത്ത്
ആഹ്
ആഹ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ പിന്നെ അത്രയും വലിയ കുട്ടികളൊന്നും ഇല്ലല്ലോ ഒക്കെ ചെറിയ കുട്ടികൾ തന്നെയാണല്ലേ ഇപ്പഴും. ആഹ് അന്ന് പറഞ്ഞാല് നമുക്ക് ഏഹ് മാഷുമ്മാര് ഏതാ വിദ്യാർ ത്‌ഥികളേതാ മനസ്സിലാവൂല്ല അങ്ങനത്തൊക്കെ അങ്ങനത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു.
എന്റെ ക്ലാസ്സിലുണ്ട് ഒരു കൊച്ച് ഡിഗ്രിയിലാണെന്ന് പറയില്ല എട്ടിലാന്ന് അങ്ങട് പറയുള്ളൂ.
അങ്ങനെ ഇപ്പ ഞാനൊക്കെ ആയിരുന്നു എന്നാ പിന്നെയുള്ളതിലൊക്കെ ഒരു ചെറുത് ഉണ്ടായിരുന്നത്. ബാക്കി ഉള്ള ആൺകുട്ടികളൊക്കെ നല്ല വലുത്. നമുക്ക് നമ്മടെ ഞാന് കണക്കായിരുന്നു പഠിച്ചിരുന്നത് അപ്പൊ ഞങ്ങളടെ ഒരു ഇതില് അങ്ങനെ നമ്മളെ വല്ലാതെ ഉപദ്രവിക്ക അങ്ങനത്തെ ഇതൊന്നൂല്ല മറ്റുള്ള ഏഹ് മറ്റേ വിഷയങ്ങളൊക്കെ എടുത്തുവരുണ്ടാവൂലാ അതിലാണ് കൂടുതലായിട്ട് നമ്മളങ്ങനെ ഓരോ പണികള് തരാ. പാട്ടു പഠിപ്പിക്കാ പിന്നെ എഴുതാൻ തരും അവർക്ക് എഴുതാനുള്ളള നോട്ടൊക്കെ നമുക്ക് എഴുതാൻ തരും. കൊറേ എഴുതും ആഹ് അതും ഒക്കെ നമുക്കങ്ങട് എഴുതാൻ തരും മറ്റത് നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പേ ആർക്കെങ്കിലും എഴുതി കൊടുത്താ വല്ലതും വെല്ല മിഠായെങ്കിലും മേടിച്ചു തരും ഇതതൊന്നൂല്ല നമുക്ക് തരണ പണികളാണ്. അതൊക്കെങ്ങട് എഴുതാൻ തരും നമ്മള് ഇരുന്ന് എഴുതി കൊടുക്കണം പിന്നെ എ എന്തെങ്കിലൊക്കെ ഓരോ പണികള് ദിവസോം കിട്ടും പിന്നെ ആൺകുട്ടികള് ആണെങ്കിൽ മീശ വെക്കാൻ പാടില്ല താടി വെക്കാൻ പാടില്ല.
ഏഹ് പിന്നെ ബൈ ആഹ് പിന്നെ ബൈക്കിൽ വരാൻ പാടില്ല. അങ്ങനത്തെ നടന്നിട്ട് വരണം അല്ലെങ്കിൽ ബസ്സിന് വരണം. ബൈക്കിൽ വന്ന് ആൾക്കാർക്കൊക്കെ പണി കിട്ടും.
ഭഗവതിയെ അപ്പൊ ഈ സ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂലാ.
ഇല്ല അന്നത്തെ സമയത്തൊക്കെ പറഞ്ഞാല് ഇവര് ഈ നമ്മളെ ഈ മുതിർന്ന ക്ലാസ്സിലുള്ളവര് മാഷുമ്മാരായിട്ടൊക്കെ ഭയങ്കര ഏഹ് കമ്പനി ഇതൊക്കെയായിരിക്കും. കൂട്ടായിരിക്കും. അപ്പൊ മാഷിമാര് പറയും നിങ്ങള് അതൊക്കെ അയിന്റെ ഒരിതില് എടുത്താ മതി. അവരിങ്ങളിനെ ദേഹോപദ്രവം ഒന്നും ചെയ്യണില്ലല്ലോ. അതൊക്കെ അതിന്റെ ഇതില് എടുത്താ മ തി അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാ അവരും വന്നത് അപ്പൊ അവര് അതിന്റെ ഇതാണ് ആഹ് പിന്നെ ഞങ്ങൾക്ക് ഓരോ ഏഹ് കോഴ് ഇതിന്റെ ഇതിന്റെ ഇതില് നമുക്ക് ഇത് ഇണ്ടാവൂല്ലെ ൻ്റൊരു എന്താ പറയാ ഒരു വെൽക്കം അങ്ങനെ ഒരു ദിവസം ഉണ്ട വെക്കല്ലോ എന്താ ഫ്രഷേസ് ഡേ അങ്ങനെരു ആഹ് ആഹ് അതിന് അങ്ങനെ അതിന് നമ്മള് വ അതിന് നമുക്ക് വേറെ കിട്ടും അതിന് നമുക്ക് ഇങ്ങനെ കൊറേ കൊറെ ചെറിയ ചെറിയ ഉം അന്ന് നമ്മള് ഇതിൽ നമ്മള ഓരോരുത്തർ പരിചയപ്പെടുത്താം നമ്മളെ പരിചയപ്പെടുത്ത എന്നിട്ട് അവര് ഒരു ഒരു ഇതില് ഇങ്ങനെ കൊറെ കടലാസില് ഓരോന്ന് എഴുതിട്ടുണ്ടാകും അത് വായിക്കാ എന്നിട്ട് അതി എന്താണ് എഴുതി ണത് ചെയ്യാ അങ്ങനത്തെ ഇതുണ്ട്. പക്ഷെ അത് പിന്നെ അതില് കാര്യമൊന്നും ഉണ്ടാവൂല്ല നമ്മുടെ എടിപ്പ ഇതിൽ ഉള്ളൊര് മാത്രമേ ഉണ്ടാവുള്ളൂ
ആഹ്
ആഹ് നിങ്ങക്ക് അങ്ങനെ പോലും ഇല്ല
ഏയ് ഫ്രഷസ്ഡേന്റെ അന്ന് കുറെ മി മിട്ടായി ഒക്കെ തന്ന് ഇങ്ങനെ വെൽക്കം ചെയ്ത് വേറെ ഒന്നും നിലവില് ഉണ്ടായിട്ടില്ല
ആഹ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊന്ന മുതിർന്ന പരിചയപ്പെടാനൊന്നും വിളിക്കു പോലുംഇല്ല ക്ലാസ്സിൽ വരിയില്ല
ഞങ്ങൾക്ക് തുടങ്ങിന്ന് അവ സീനിയേഴ്സിന്റെ ക്ലാസ് ഉണ്ടായില്ല
ആഹ് ഇനി ഇങ്ങനെ ഓരോ ദിവസങ്ങളിലൊക്കെ ചെലപ്പോ ഇങ്ങനെ പരിചയപ്പെടാനൻ അങ്ങനെ ഒക്കെ
ആഹ് അങ്ങനെ വരും ഞങ്ങളെ സൂപ്പർ സീനിയർ ഒക്കെ വരുന്ന് പറഞ്ഞുട്ടുണ്ടായി
ആഹ് അതുപോലെന്നെ ഇവര് വന്ന കഴിഞ്ഞാ പിന്നെ പാട്ടുപാടാൻ അറിയോ അങ്ങനെ ചോദിക്കും പിന്നെ കൂടുതല് ചില ആൾക്കാര് കുറച്ച് മുട എടുത്താ പിന്നെ അവര് പിന്നെ അവര് അവരെ നോട്ടപ്പുള്ളിയാവും ആദ്യമേ പാവായിട്ട് നിന്നാല് ആഹ് പാവം കുട്ടിയാണ് കുഴപ്പം കുഴപ്പം ഇല്ലാ വിട്ടേക്കാ അങ്ങനെ പറയും പക്ഷെ ആരെങ്കിലും ഒരു മുട എടുത്ത് കഴിഞ്ഞാ പിന്നെ അവര് നോട്ടപ്പുള്ളിയാ പിന്നെ ആഹ് വർഷം കഴിയോളം അവർക്ക് എപ്പോഴും പണി കിട്ടും എന്തെങ്കിലും ഒരു നമ്മളിപ്പോ ഒരു ജാഡട്ട് നിക്ക നിക്കേ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെൻങ്കിൽ അവർക്ക് പിന്നെ ഫസ്റ്റിൽ തന്നെ ഇപ്പൊ ഇപ്പൊ പിന്നെ അങ്ങനെ കുഴപ്പണ്ടാവില്ല അന്നൊക്കെ പറഞ്ഞാല് കൂടുതൽ ആൾക്കാര് മേ ക്കപ്പ് ലിപ്സ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊന്നും വല്ലാതെ ഉപയോഗിക്കൂല്ല അത് ഇപ്പൊ പിന്നെ പറഞ്ഞാല് അത് പൊതുവായിട്ട് എല്ലാരും ആഹ് കോമൺ ആഹ് പക്ഷെ അന്ന് പറഞ്ഞാല് ആരും അങ്ങനെ ഇല്ല അപ്പൊ ആരെങ്കിലും ഒരാൾ ഇതുപോലൊന്ന് ഒരുങ്ങി വരണതോ വല്ല മുടി ഇങ്ങനെ സൈഡിൽ വെട്ടിട്ട്ക്കെ അങ്ങനെ എന്തെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരൊക്കെ നോട്ടപ്പുള്ളികളാവും ഞങ്ങളന്നെ ഞങ്ങള് ഇതുപോലെ രണ്ടാം വർഷം മൂന്നാം വർഷൊക്കെ ആയപ്പോ ഞങ്ങൾ ഞങ്ങളെന്നെ കൊറെ കുട്ടികൾക്ക് പണി കൊടുത്ത്ണ്ട് അങ്ങനെ ആഹ് പെൺകുട്ടികൾ ആഹ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കണ്ടേ
ഞങ്ങള് പ്ലസ്സ് വൺ പ്ലസ് ടു എഴുതുന്ന ടൈമില് കൊടുത്തുണ്ടായി ഞങ്ങള് ചെന്നപ്പോ ഞങ്ങൾക്ക് കിട്ടിയ പോലെ ഞങ്ങള് തിരിച്ചും കൊടുത്തു
ആഹ് പിന്നെ പറഞ്ഞാല് പ്ലസ് വണ്ണ് പ്ലസ് ആഹ് ഒരു സമയത്തൊക്കെ നമുക്ക് കുറച്ച് സ്ട്രി വിലക്കുകൾ ഉണ്ടാവും വല്ലാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല
ആഹ്
കുട്ടികളെന്തെലും പരാതി കൊടുത്താലൽ അതൊക്കെതാ പക്ഷേ അന്നൊക്കെന്ന് പറഞ്ഞാൽ കോളേജിൽ എത്തുമ്പോ പിന്നെ അങ്ങനത്തെ പരാതി കൊടുത്തിട്ട് അങ്ങനെ വല്യ വല്യ പരാതികളൊക്കെ ആണെങ്കില് എന്താണ് സ്വീകരിക്കുള്ളു അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മള് പിന്നെ പരാതി കൊടുക്കാനും അങ്ങനെ മുതിരില്ല. കാരണം ഏഹ് ഇതല്ലേ, ആഹ് എന്ന് വെച്ചാല്, പിന്നെ നമുക്ക് കൂടുതൽ പണി കിട്ടുള്ളത്. പരാതി കൊടുത്തല്ലേന്ന് പറഞ്ഞ ട്ട് അവരുടെ കൂട്ടുകാരാവും പിന്നെ എന്തെങ്കിലും ഇത് പറയാ. പിന്നെ അന്നൊക്കെ പറഞ്ഞാല്, ഇപ്പൊ ഇത് മാത്രല്ല അപ്പൊ, ഒരാൾക്കിപ്പോ ഒരു കുട്ടീനോട് ഇഷ്ടമായിന്ന് പറഞ്ഞാല്, പേടിച്ചിട്ടാണെങ്കിലും ഇഷ്ടാന്ന് പറയും. എന്താന്ന് വെച്ചാ എന്നും അവരോട് സംസാരിക്കണം, അങ്ങനത്തൊക്കെ ഇതായിരുന്ന്. എന്ന് വെച്ചാല്, നമ്മള് ഏഹ് അപ്പൊ ഇൻ ഇന്നെ ഇപ്പൊ ഒരാൾക്ക് ഇഷ്ടണാങ്കിൽ അവര് വന്നിട്ട്, വൈകുന്നേരം ഇന്നിപ്പം സംസാരിക്കാൻ വരിന്നിട്ടാ പറഞ്ഞ, നമ്മള് ക്ലാസ്സിലാണെങ്കിലും പോണം. എന്ന് വച്ചാ പേടിച്ചിട്ടൊക്കെ ഉള്ള ആഹ് പേടിച്ചിട്ട്. പിന്നെ മാഷുമാർക്ക് ഇവരെ പേടിയായിട്ടാണോന്ന് അറിയില്ല. എന്ന് വെച്ചാ ഇവരെന്തെങ്കിലും ചെയ്യോ അങ്ങനെയുള്ള ഒരു പേടിയായിട്ടാണോന്ന് അറിയില്ല. അവരും അല്ലാതെ ആഹ് അപ്പൊ ആ ഒരു രീതിയിൽ അവരും കൊറെക്കെ സ്വാതന്ത്ര്യം കൊടുത്തിരിന്ന്. പിന്നെ തല്ല്, ഏഹ് തല്ലിനൊന്നു അന്നൊക്കെ പിന്നെ കോളേജിലൊക്കെ എപ്പോഴും തല്ലൊക്കെ ഉണ്ടാവും. മാശുമാർക്കൊന്നും ഇത് അത് അവരെ വേർത്തി ഇതാക്കാനൊന്നും പറ്റൂല. അവരും തല്ല് നോക്കി നിക്കും. അവരായിട്ട് തന്നെ തീർക്കട്ടേന്ന് വിചാരിക്കും. നിങ്ങള് ഇന്ന് ഇപ്പൊന്നും അങ്ങനെ തൊന്നും ഉണ്ടാവില്ലല്ലേ. പാർട്ടിയുടെ പേരിലുള്ള, ആഹ്.
ക്ലാസ്സ് തുടങ്ങിയിട്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളു.
തൊടക്കത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പേരില്, ചെല ആൾക്കാര് എന്ത് ചെയ്യും, ഇതിനെ ഇപ്പൊ കുട്ടികളിനെ എന്തേലും, ഫസ്റ്റ് ഫസ്റ്റ് ഇയറിലത്തെ കുട്ടികള് എന്തേലും ഇതിനെതിരെ പറയുന്നവരുണ്ടാവും. ഈ ശല്യം ചെയ്യരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സദാചാരം കളിക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ആഹ് അപ്പൊ അവർക്കെതിരെ അതിനിപ്പോ എന്താ അങ്ങനെയുള്ള തല്ലുകളാ തുടക്കത്തിൽ ഉണ്ടാവുക. ചിലര് രക്ഷിക്കാൻ വരുന്ന രക്ഷകൻമാരുണ്ടാവും. ആഹ് ആഹ് അപ്പം അവര് അങ്ങനെ. ആഹ് അങ്ങനക്കെ. ആഹ് അപെ ക്ലാസ്സൊക്കെ അങ്ങനെ ഇതൊക്കെ തുടങ്ങീട്ടുണ്ടാവൂല്ല അല്ലേ.
ക്ലാസ് തുടങ്ങിയില്ല. ഇപ്പൊ അങ്ങനെ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറ റയലും ഇന്ന രീതിയില് പഠിപ്പിക്കുക എക്സാമിന്റെ ഒക്കെ പറഞ്ഞരിക്കല.
ആഹ് ആഹ്. പിന്നെ എന്തൊക്കെണ്. കൂട്ടുകാരൊക്കെ പുതിയതാണോ അതോ?
നും പഴയതും ഉണ്ട്, പക്ഷെ സെയിം ക്ലാസ്സിലല്ലാ വേറെ. സബ് എടുത്ത് അങ്ങനെ മാറിയവരാ.
അങ്ങനെ ഇപ്പൊ പുതിയ കൂട്ടുകാരൊക്കെ കിട്ടുണ്ടാവൂല്ലേ അപ്പൊ?
ഉം എക്ക അങ്ങനെ കമ്പിനിയായി വ
ആഹ് അതന്നെ നല്ലത്. നമ്മള് ഓരോ സ്ഥലത്തിലും പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടണം. പഴേ ഇതില് തന്നെ പഴയരും വേണം, പക്ഷെ പുതിയ ആൾക്കാരെ പരിചയ ആഹ് മോളിങ്ങനെ ആഹ് ആഹ് അതുകൊണ്ട് അല്ല നമ്മള് ഏഹ് എന്ന് വെച്ചാല്, നമുക്ക് മൊത്തത്തിലൊരു ജീവിത പരിചയം ഇതൊക്കെ വരണെങ്കിൽ പുറത്തൂന്ന് ആഹ് എന്ന്‌ വെച്ചാ ഇതന്നെ. ഇപ്പം ഈ വിശ്വസിക്കാൻ പാടാന്ന് പറഞ്ഞില്ലേ. അപ്പോ ഒരു ജീവിത പരിചയം വരും.
അതെ എനിക്കാണെങ്കി എല്ലായിടത്തുംന്ന് ഇങ്ങനെ പരിചയം കിട്ടും.
ആഹ് എല്ലായിടത്തും പണികിട്ടുന്നൊക്കെ.
അതേ.
ആഹ് ആഹ് എന്നാ ശരി എന്നാ പിന്നെ വിളിക്കാട്ടാ.
ആഹ് ശരി ശരി.
ആ.